ഒ കേക്കാവോ ഹലോ
ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് നെറ്റ് വർക്ക് പ്രശ്ന നമ്മൾ വേർതെ റീചാർജ് ചെയ്യത്തേ ഉള്ളൂ അയ്ന്റെ പകുതി ഉത്തരവാദിത്തവര് കാണിക്കത്തില്ലന്ന പറ
കാണിക്കത്തെ അയ്യോ സത്യം എന്തുവാ കറക്റ്റ് അവരെ സമയാവുമ്പോ നിർത്തികളയും ചെയ്യും നമുക്കൊരു ഓപ്ഷൻ തരത്തൂ ഇല്ല ഒരു ദിവസോം കൂടെ അവർക്ക് തന്നൂടെേ
പറ്റില്ല
റ്റില്ല കറക്റ്റ് ഇരുപത്തഞ്ച് ദിവസം അത് മതി
ഉം അത് മതീന്ന പറയുന്നെ പക്ഷെ പറയുന്നവര് ഒരു മം മാസ്തേ പ്ലാൻ
നിന്നാലു റേഞ്ചിട്ടൂല
ചെയ്യുന്ന പൈസയ്ക്ക് ഒരു മുതല റേഞ്ച്താ വേറെ കൂടുതലൊന്നും തരെണ്ട
മ്ഉം ഫൈജിയാന്ന് പറയും ഫൈജി ഇല്ല ഫൈവ് ജി ഫോണിനാത്തും ഫോർ ജി സ എന്തരാക്കിട്ട് ഉപയോയിക്കേണ്ട ഗതികേടാ
ആണാണ് പറച്ചിലേ ഉള്ളു ഫൈജിയാന്ന്
അ പറച്ചിലേ ഉള്ളൂ ഫൈജിയാന്ന്
എന്നു നീ അൺലിമിറ്റഡ് കോൾ ഒക്കെ തരുന്നെന്നുള്ളെ അൺലിമിറ്റഡ് കോൾ എന്ന് പറഞ്ഞാ അൺലിമിറ്റഡ് ഡേറ്റ് റ്റ തന്നൂടെ അല്ലേ
അൽ ഏയ് അൺലിമിറ്റഡ് ഡേറ്റയല്ലേ ഉപയോഗിക്കുന്നെ അത്
എ ടു ജി ബി ഞാൻ ബി എസ് ൻ ൽ
ബി എസ് എൻ എല്ലന് പിന്നെ അതേ ഉള്ളല്ലേ?
ഉം ടു ജി
അതുകൊണ്ടാണ് ഞങ്ങള് വി ഐക്കാരാണ് ഞങ്ങള് വി ഐ ക്കാര ഞങ്ങക്ക് അൺലിമിറ്റഡ് ഡേറ്റ
ഓ നിങ്ങള് വല്ല്യ പുള്ളികള്
ഉം എപ്പഴാണ് ആ ഓഫർ തീരുന്നെന്ന് അറിയത്തില്ല
പക്ഷെ ഞങ്ങക്ക് എമൗണ്ട് കുറവ പ്ലാൻ ഒരു മന്ത് ഇരുന്നൂറേ ഉള്ളു നിങ്ങക്ക്
അത്രയേ ഉള്ളല്ലേ ഒ ഞങ്ങക്ക് ഇപ്രാശ്യം നാന്നൂറാ കണ്ണി കൂടെ പോയി
ആ അതാ നിങ്ങക്ക് അ നഞ്ഞൂറ് രൂപ ഉണ്ടെങ്കി രണ്ട് മാസ്ത്തെ റീചാർജ് ചെയ്യാ
റീചാർജ് ചെയ്യ അതാണ് ആ എന്നാാലും നെറ്റില് നെറ്റ് കൊറച്ചല്ലേ കിട്ടുള്ളൂ
ആഹ് ടു ജി ബി മാക്സിമം ആ എനിക്കതൊക്കെ മതിയാവുംഉം
ആഹ് ഹെ നമ്മളൊക്കെ യൂ ട്യൂബിലൊക്കെ ചാനൽകാര അപ്പൊ പിന്നെ നമ്മക്കൊക്കെ തോന്നിയ വേണം
തോന വേണല്ലെ ആഹ് നമ്മുക്കിന്ന് ചാനലൊന്നുല്ല വീട്ടില് ചാനൽ ടി വിക്കാത്ത് ചാനലുകൾ മാറ്റി മാറ്റിയിരി
മാറ്റിയിരിക്ക അതേ ഉള്ളു അതോണ്ട് കൊഴപ്പ
പനിയുടെയാന്നോ ചൊമയുണ്ടോ അതോ അല്ലാതെ
ചൊമ ആഹ് പനിയിടെതിതുവരെ മാറിയില്ല ഇന്നാൾക്ക് ഞാൻ പറഞ്ഞില്ലേ ചുമയാന്ന് പനിയൊക്കെയാന്ന്
അതാ ചോദിച്ചേ
പനിൽ പനി മാറി ചുമയും ആ ഒരു മൂക്കടപ്പ് ശ്വാസംമുട്ടൽ എനിക്ക് ശ്വാസം മുട്ടൊന്നും ഇല്ലാത്തത പക്ഷെ ഇപ്പ അതൊക്കെ വന്ന്
ഉം അത് ഇപ്പത്തെ പനിയുടെ കൂടെ ഫ്രീ ആന്ന് ഇപ്പത്തെ പനീടെ കൂടെ ഫ്രീ ഉള്ളേ വിമ്മിഷ്ടം എനിക്കും പണ്ടില്ല കേട്ടിട്ടേ ഉള്ളു വിമ്മിഷ്ടം ആഹ് ഇപ്പൊണ്ട് കേട്ടിട്ടൊള്ളു വിമ്മിഷ്ടം വിമ്മിഷ്ടന്ന് പലപ്പോഴും വിചാരിക്കു ഇതെന്തുവായിരി വിമ്മിഷ്ടെപ്പം സ്വന്തായിട്ട് അതോണ്ട് തന്ന്
ഉംത്തം കിട്ടി അതോണ്ട് മനസ്സിലായി വീട്ടിലെല്ലാർക്കുംണ്ടന്നെ എനിക്ക് മാത്രേള്ളൂ ഈ സാധനം ഇല്ലാത്തത്
ആണല്ലേ ആ അതാ പനിയുടെ കൂടെ ഫ്രീ കിട്ടുന്ന തപ്പം
ഓഹ്‌ മൂ കടപ്പ ഒരു രക്ഷയല്ല ശ്വാസം കിട്ടുന്ന് വെച്ചാ അതും ഇല്ല നമുക്കൊക്കെ പോട്ടെ ഈ കുഞ്ഞുങ്ങള് കെടന്ന് അനുഭവികുമ്പഴാ
അതെ അതെ
കൊച്ചുങ്ങളെ ശ്വാസം കിട്ടാതെ വാ തുറന്ന് ശ്വാസം വിടുമ്പോ കാണുമ്പോ സങ്കടം വരും
അതാ നമ്മളൊന്നല്ലേ വിക്സ് വാരി പൊത്തുവോ ആവി പിടിക്കുകൊക്കെ ചെയ്യ അവ ഏഹ്‌ അതിനൊക്കെ വിളിച്ചാ ആഹും നീ വേണ ചെയ്യന്ന് പറഞ്ഞ പോം
ട്തുടല്ലേ ഒരു പ്രായം വരെ
ഇല്ല അവറ്ണ്ടല്ലോ ബേബി റബ്ണ്ട് ബേബി റബ് ചെയ്യും ഞാൻ അത് വെല്ല്യ നമ്മുടെത്രയും ആ ബേബിറബ് നല്ലയാ അവർക്കൊരു ഞാന്റെ മോന്റെ കുഞ്ഞോട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പഴും ഉപയോഗിക്കുന്നുണ്ട് അത് നല്ലയാ ആഹ്‌ പുകച്ചിലില്ല ഉംഹ്‌ ഉംഹ്‌ ഉംഹ്‌ നമ്മുടെ കൂട്ട് നമ്മുടെ വിക്സിന്റെ കൂട്ട് പൊകച്ചിലൊന്നുല്ലയിന് ജസ്റ്റ് ഒരു മണം ആണ്‌ ഞാൻ മൂക്കിലി ങ്ങനെ ഇവരാണെങ്കിൽ പനിയൊക്കെ മൂക്കടപ്പൊക്കെ വരുമ്പോ അടപ്പ് കൂടുതലാകുമ്പോ ഈ വാ തുറന്ന്
ഒരു സാനോണ്ടല്ലേ
ആയ്ആഹ്‌ അന്നേരം ഈ വാ തുറന്ന് വെച്ച് ശ്വാസം വിടുമ്പോ ഞാനി മൂക്കിനകത്തോട്ട് ഇതെ വെയ് ആഹ്‌ അവർടെ വിക്സ് വെല്ല്യ പ്രശ്നന്നൊല്ല ഉം ഇല്ലില്ല
വേണം ഇതുവരെ ഇവിടെ ആർക്കും ഒന്നും വന്നില്ല വരുമ്പോ കൊടുക്കാം
ഉം ഉം ഉം ഉം‌ അതാകത്തോട്ട് ഗുളിക കൊടുക്കുന്നതിനെക്കാട്ടി നല്ലേല്ലിയോ
ഉം ഹ്‌ ഇവിടെ പിന്നെയിഞ്ഞ പനി വന്ന ഒരാൾക്ക് പനി വന്ന ഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിലൊരു പത്ത് വട്ടം പോയില്ലെങ്കിൽ ഒറ വരൂല ഒരാക്ക് പനി വന്നയിഞ്ഞാൽ ചെലപ്പോ അങ്ങ് മാറും പെട്ടെന്ന് മാറും
ഉംഹ്‌ ഹ്‌ ഹ്‌ ഉംഹ് ഉംഹ്
അതാ പ്രശ്നം
ഉംഹ്‌ ഉംഹ്‌ ഉംഹ്‌ അലർജി പ്രശ്
ശ്വാസു അലർജി പ്രശ്നമേ ഉള്ളു അലർജിയേ ഉള്ളു
ഇംഗ്ലീഷ് മരുന്നോ വാങ്ങിക്കുന്നെ
ഒരാൾക്കില്ല ഹോമിയ പരീകഷ് നോക്കി അത് നടന്നില്ല സെറ്റായില്ല അങ്ങൊട് മാറുന്നില്ല പിന്നെ ഇംഗ്ലീഷ് മരുന്നെന്നറയാ ക്കങ്ങനെ അലജിയുടെ മരുന്ന് കൊടുക്കത്തില്ല
ആഹ്‌ ഇല്ലല്ല
ട്ടിപ്പോ ഒമ്പത് വയ എട്ട് വയസാവാൻ പോണ് അവക്ക് ഈ ഇത്രയും കാലത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷണവൾക്ക്‌ ചൊ മയില്ലാതെ വന്നത് ബാക്കി ഇത്രയും ജനിച്ചിട്ട് ആ ജനിച്ച കാലം തൊ ട്ടീ സമയം വരെയും ചൊമ രാത്രിയിൽ മാത്രൊള്ള ചൊമ ഞാനേന്ത്രിയാനറിയാമോ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ചൊ മയുടെ മരുന്ന് തരും ഈ മരുന്ന് തീ രുമ്മ ഞാൻ വീണ്ടും പോയി ചൊമയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും ഇത്രയും കാലം എന്റെ കുഞ്ഞ് ഏഴ് വയസ്സ് വരെ ചൊമേടെ മരുന്ന് കുടിച്ചു അവസാനം ഒര് ദെവസം ഇവിടുന്ന് ക്കാട് ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടോ യപ്പത്തേക്കും അപ്പോഴത്തേക്കും നാല് വയസൊക്കെ ആയപ്പോഴത്തേക്കും ബീഫിന്റെ അലർജിയൊക്കെ വന്നു
ആഹ് ആഹ്
ആ അപ്പൊ ആ അലർജിയും കൂടായി മൊത്തത്തിൽ അലർജിആയി അപ്പോഴത്തേക്കും ഒരു ദിവസം ഇതുപോലെ ചൊമയും വന്നപ്പോഴത്തേക്കും ഡോക്ടറ ടുത്തുകൊണ്ടോയിട്ട് പറഞ്ഞു ഇതുപോലെ വൈന്നേരം രാത്രി വയങ്കര ചൊമയായി കുറേ കാലം ജനിച്ച കാലംതൊട്ടുണ്ടോന്ന് ന്ന ന്ന് ഡോ ക്ടറെ അത് ചൊമേടല്ലാ അത ലർജിയുടെയാണ് അങ്ങനെ ഞങ്ങള് മരുന്ന് മാറ്റി പിടിച്ചു പിന്നെ സിട്രസിന്റെ മരുന്നുണ്ടല്ലേ കൊച്ചുങ്ങ കൊടുക്കുന്ന രാത്രി അ അത് വാങ്ങിച്ചു കൊടുത്തയിനു ശേഷണ് ഈ ചുമന്ന് പറയുന്ന സാധനം നിന്നത്
ഉം ഉം പക്ഷേ അലർജി പ്രശ് പ്രശ്നങ്ങളൊക്കെ ഈ ഇംഗ്ലീഷ് മരുന്ന കൊണ്ടൊന്നും പൂർണ്ണയിട്ട് മാറത്തില്ല ശൈനക്ക് ഹോമിയോ ബസ്റ്റ പിടിച്ചു കിട്ട കഴിഞ്ഞല്
ഉം ഹോമിയോയ നല്ലേന്ന് എല്ലാരും പറയും എവിടക്ക് ഹോമിയോയിൽ കാണിച് ട്ട് പിന്നെ മാറ്റംല്ലാഞ്ഞിട്ടാ പിന്നെ വീണ്ടും കൊണ്ടുവന്ന് ഇംഗ്ലീഷ്
അതെ കൊറച്ചു നാള് കൊടുത്തു നോണം പെട്ടെന്ന് ഇവർക്ക്ത് ഫലം ചെയ്യാം നമ്മൾ ഇംഗ്ലീഷ് മീഡിന്റെ കൂട്ട പെട്ട ഫലം ചെയ്ത്തില്ല
ഇംഗ്ലീഷ് മരന്ന് എന്ന് പറയുന്നത് ഓവർ ഡോസണ് തരുന്നത് അത് കഴിച്ച് കുറച്ചാൾ വരുമ്പോൾ വീണ്ടും തുടങ്ങും
ആഹാ അതാ അതുപോലെ തന്നെ ഈ എന്താ ആന്റിബയോട്ടിക് ഒക്കെ തരുമ്പോ അവര് പറയുന്ന ഡോസിന് കൊടു ല്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കി ഇച്ചിരി കൊറ ആ കുറച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങ് നിർത്തോ ആന്റിബയോട്ടിക് എല്ലോന്ന് വെച്ച്
ആൻറി ആന്റിബയോട്ടിക്ക് കറക്റ്റ് കൊടുക്കണം കേട്ടാ
ണഞ്ഞ പക്ഷെ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു
ആ അതിൽ അങ്ങനെ ഒരു കണിക്ഷ്യയും കാണിക്കരുത് ഒ ഇന്തരും കാണിക്കില്ലേ ആന്റിബയോട്ടിക് അവർ തന്ന കഴിഞ്ഞാ അത് നമ്മള് വലിയവരായാലും കൊച്ചുങ്ങളായാലും കറക്റ്റ് സമയം കറക്റ്റ് അവരെ എത്ര നാള്
അത് അതിനൊരു കോഴ്സ് ഉണ്ട് നമ്മള അത് വരെ കൊടുത്തില്ലെങ്കി പിന്നെ പനി വരുമ്പോ അതിന്റെയും കൂടെ എഫക്ട് ചെയ്യും പക്ഷെ ഞാൻ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ ചെറുതല്ലേന്ന് പറഞ് അത് കൊടുക്കാൻ വിശം ഇത് കൊടുക്കുമ്പോ അപ്പിട്ടപ്പിട്ടപ്പി പ്പാട വരും അത് കോരി കോരി കോരി
അറിയമോ ഈ കഫം അതിനകത്ത കൂടെയാണ് ഈ കഫം പോണത് ആഹ്
എന്നാലും നമ്മള് ഇ ഒത്തിരി ഇങ്ങനെ ആവുമ്പോ ശോ ശോഷിച്ചു സങ്കടം ആണ് അവ
ആ ആദ്യം എനിക്ക് പറഞ്ഞൂടായിരുന്ന ഞ ഞാനും അങ്ങനെയ ആയിരുന്നു. കൊറ കുറച്ചു റച്ച് കൊടുക്കളായിരുന്നു പക്ഷെ പിന്നീടാ മനസ്സിലായത്. അങ്ങനെല്ല ഇതൊരു കോഴ്സ് ആണെന്ന് അവര് നമ്മളെ അടുത്ത് ചോദിക്കും. നിങ്ങള് കഴിഞ്ഞന് ഇതുപോലെ വന്നപ്പോ കൊടുത്തായിരുന്നന്ന് തോന്ന് ചോദിക്കും.
ഉ പക്ഷെ ഞാനിപ്പോ മാറ്റിട്ടോ ഞാനിപ്പോ ഹോമിയാ.
ആണല്ലേ ഇനി കൊച്ചികുടി ഇഞ്ഞ് ഹോമിയോൽ ആക്കണം.
ഉ ഇയാക്കും ആ് ഇയാക്കും ഉണ്ട് അലർജി ഉണ്ടായിരുന്നു. ഇൻഹേലർ ഉപയോഗിക്ക ന്നുണ്ടായിരുന്നു. അപ്പം ഇത്ര കുഞ്ഞു പ്രായത്തിന് ആറു മാസയപ്പോ ഇൻഹെലർ തന്നു. എന്റെ ചങ്കങ്ങ് പിടച്ചുപോയി.
ഇ ഈവക്ക് നമ്മള് എന്ത്ന്ന്റിയാമോ ഇത് അലർജിയാന്ന് അറിയുന്നില്ല.
ആഹ് ഹഹ ഹഹ
ഈ ഇടയ്ക്കാണ് ഡോക്ടർ പറയുന്നത്. നല്ലൊരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ച പക്ഷെ അങ്ങേര് പറയുന്നത്. ഇത് അലർജിയുടെ ആണ്. ഇ കൊച്ചി നിങ്ങള് ഇത്രേയും കാലം ഇങ്ങനെ ചുമടാ
പൊടി വെല്ല ആണോ തോ എ എന്ത് എലർജിയാ പൊടിയുടെ വെല്ലോ ആണോ അതോ?
പൊടി ഇവക്ക് ഫുഡ്.
ഫുഡ്ന്റെ ആണ്
അങ്ങനെയൊന്നും അല്ല ഇവക്കെ ഞാൻ പറയട്ടെ എന്താന്നറിയത്തില്ല. അവളുടെ ഞാൻ പറഞ്ഞല്ലേ ജനിച്ച കാലം തൊട്ട് ഒരു ചുമ കൂടെ ഉണ്ട്.
ഉം് ഹം ഹ ഉം ഹ ആഹ്
ഫുഡിന്റെ ഉണ്ട് ഒരുമാതിരി പ്പെട്ട ഫുഡ് കൊടുക്കും. കാൻ പാടില്ല ഈ ചില മിനക്കങ്ങള് പറത്തു പറ്റിയ. പിന്നെ എന്താ പറയാ തണുപ്പ് എന്നും പറ്റതൊന്നുമല്ല. എന്താന്ന് അറിയതില്ല പെട്ടെന്ന് ജല സമയത്ത് ഈ ഇടയ്ക്ക് ഒരു കാരണം ഇല്ലാതെ അലർജി വന്ന്. ഒന്നും കഴിച്ചില്ല എന്നിട്ടാ അലർജി വന്ന്. ആ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ത് കാര്യത്തി ത്തിലാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം.
അത് ഫുൾ ടെസ്റ്റ് വേണം ഈ അലർജിയുടെ.
ആ അത് ആഹ് അത് ടെസ്റ്റ് ചെയ്യണം.
ആും പക്ഷെ നമ്മള് പിള്ളേരെ വെച്ച് കളിക്കരുതല്ലോ ചെയ്യുമ്പം എന്തായാലും നമുക്ക് അറിയണമല്ലോ എന്തുകൊണ്ടാ
ആഹ് ഇക്കാടെ ഒരു ഫ്രണ്ട് ഹോമിയോ ഡോക്ടറാ. അവരെ ഇനി ഒരു ദിവസം കൊണ്ട്പോയി കാണിക്കണം.
ഉം ഉം ഉ എന്താ എന്ത് വന്നാലും അലർജിക്ക് ബെസ്റ്റ് ഹോമിയോ തന്നെ. ഇംഗ്ലീഷ്മരുന്ന് ആ ഉം.
ആഹ്.
ഇംഗ്ലീഷ് മരുന്നണെങ്കി നമുക്ക് എന്തെങ്കിലും വരുമ്പം പോയി മരുന്നെടുത്ത് മാറുന്ന അല്ലാതെ. പൂർണ്ണമായിട്ടും മാറന്നില്ല പക്ഷെ ഹോമിയുമോം നമ്മൾ കുറച്ച നാള് മരുന്ന് കഴിക്കുമ്പോ പിന്നെ അതങ്ങ് മാറും.
മാറും അതാണ് ആണല്ലേ ഉം എനിക്ക് നി കൊച്ചിനെ കാണി ക്കണം.
ഉം ഞാനിപ്പം തൈറോയിടി ന്റെ ഗുളിക കഴി ക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന് തോന്നി. അ എനിക്കങ്ങ് മടി ആ കഴിക്കുന്നുണ്ട് വീങ്ങി വീങ്ങി. ഞാന് എനിക്ക് എന്റെ മോന്റെ ഡെലിവറിയുടെ കൂടെ മോന്റെ കൂടെ. ഫ്രീ കിട്ടിയതാ ഡെലിവറി സമയത്ത്.
ആണല്ലേ ഞാൻ എന്റെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ഞാൻ കഴിച്ചു തുടങ്ങുവ.
ഇപ്പഴും ഒണ്ടൊ?
ഇപ്പഴും തൺ തൊണ്ട വീങ്ങിയിരിക്കുന്നെ. ഈ മോനെ ഡെലിവറി സ് കഴിഞ്ഞേന് ശേഷം പിന്നെ കഴിച്ചിട്ടില്ല.
നോക്കിട്ടില്യോ?
മിൻ നോക്കി ഈ എടയ്ക്ക് ആഹ് എടയ്ക്ക് രണ്ട് വട്ടം കഴിച്ച്. അന്ന് കൂട്തലായിര്ന്നു. മറ്റത് മുപ്പതിന്റെ ഗുളിക അല്ലായിരുന്നൊ കഴിക്കുന്നെ. ഏറ്റവും ചെറ്ത് മുപ്പതല്ലായിര്ന്നൊ? മുപ്പതല്ലല്ലേ ഇരുവത്തഞ്ച്, ഇരുവത്തഞ്ച് ആഹ് ഇപ്പം ഞാ അമ്പതിന്റെയാ കഴിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം നിർത്തി. ഇന്നിപ്പൊ വീണ്ടും കൊ ടെസ്റ്റെയ്യണം നല്ല രീതിക്കൊണ്ട്. കഴുത്തൊക്കെ വീങ്ങിയിരിപ്പൊണ്ട്.
ആഹ് എനിക്കും ബുദ്ധിമുട്ടാ. ഞാനും ഇത്പോലെ കഴിക്കും എടയ്ക്കൊന്ന് നി ത്തും. അങ്ങനെങ്ങനായിര്ന്ന്. ഇനി ഞാ വിചാരിച്ച് ഹോമിയോ ല് ഒന്ന് കാണിച്ച് നോക്കാം. അതിനും ഹോമിയോല് കൊറച്ച് നാൾ എട്ക്കുമ്പം പിന്നെ നിർത്തൂന്ന് പറയുന്നെ. കാരണം ഈ ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നൂടെ ഒന്നി
രണ്ടും കൂടെ ഒന്നിച്ച് പറ്റത്തില്ല ഉം.
ആഹ് അങ്ങനെ. അപ്പൊ ഞാൻ ഹോമിയാക്കാവ്ന്ന്ങ്ങിനെ വിചാരിക്കുന്നു.
കാരണം ഇപ്പം നമ്മളിപ്പൊ ഒര് രോഗത്തിനാണ് പ്പം മ്മള് ഹോമിയേ ല് പോണേന്ന് വെച്ചൊ നമുക്ക് പെട്ടെന്നൊര് പനി വരുമ്പഴത്തേനും നമ്മൾ ഓടി ഇംഗ്ലീഷ് മര്ന്ന് ഉപയോഗിക്കൻ പോവും. അപ്പോഴത്തേക്ക് എന്തിരെയ്യും നമ്മളെല്ലാ കഴിച്ച ഹോമിയോയും കൂടെ നമുക്ക് ഫലം കിട്ടാതെ പോവും. അതാണ് പ്രശ്നം. ആഹ് ആഹ് ശരി. ശരിയെടാ ശരി. ഓക്കെ